ആ ആഹ ആഹ് ഇനി എന്വാ കഴിക്കാനൊക്കെ രാത്രിയിലേ
ജപ്പ ത്തി ഉണ്ടാക്കു ചപ്പാത്തി കറി
ചപ്പാത്തി കറിയ ഇവിടെ ചോറ് പിന്നെ രാത്രി ഇനി ചപ്പാത്തിയ ഒന്നും ഉണ്ടാാക്ക മെനക്കെട്ട പരിപാടില്ല
അവിടെ ചോറ് പിന്നെ രണ്ട പേർക്കും അമ്മയും എറെ എറെ അമ്മയും ഉണ്ട് അപ്പൊ അവരു ചോറായിരിക്കും എനിക്ക് ഷുഗർുണ്ട്
ആഹ് ഹഹ ആഹ്
അതുകൊണ്ട്ത്തി എന്തെങ്കിലും ഗോതം പിന്നെ ചപ്പാത്തി ചിലപ്പോും ചപ്പാത്തി ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഒരുറ്റ പട്ട
അതെ എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോ തോന്നുവാണെങ്കിൽ ഞാ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കും അല്ലെങ്കി രണ്ട് ദോശ ഈ ദോശ ഉണ്ടാക്കി കഴിക്കും അനാത്തി സവാള ഉണ്ടല്ലോ ആഹ ചെയ്യാം സവാള എടുത്ത് അരിഞ്ഞിട്ട് ദോശ ഈ മാ ഗോതമ്പ്, പൊടിക്കകത്തിട്ട് ഉപ്പും അങ്ങനെ കഴിച്ചിട്ടുണ്ടോ
ഇല്ല ഇല്ല
സവാള കൊത്തി അരിഞ്ഞിട്ട് ഒരു സവാള എടുക്കണം അ എത്ര ചേച്ചി എത്ര ദോശ ദോൾ കഴിക്കും ഒരു ദിവസം
ഞാൻ അത് രണ്ടെണ്ണം കഴിക്കും
രണ്ടെണ്ണം കഴിക്ക അപ്പൊ ഇത് ഒത്തിരി മാവ് എടുത്തിട്ട് ഒരു കുറച്ച് മാവ് മതിയല്ല അതിനകത്തരു ആ സവാള എടുത്ത് കൊത്തിയരിഞ്ഞിട്ട് അതികത്ത് ഇച്ചിരി ഉപ്പും വേണെങ്കിൽ ഒരു ചെറിയൊരു അര പച്ചമുളകും കൂടെ ഒക്കെ അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിരു ദോശ ഉണ്ടാക്കി കഴിച്ചാ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ മറ്റേ ദോശ തിന്നുന്നത് ഒരുമാതിരി ഇരിക്ക- ത്തില്ലയോ ഈ ഗോതമ്പ- അരിയല്ല ഈ ഗോതമ്പിന്റെ ആയാലും മാത്രമാകുമ്പോ നമുക്ക് ഒരുമാതിരി ഇവിടെ മിക്കവാറും ഞാൻ അപ്പുറത്തൊക്കെ ആ ടേസ്റ്റ് ഉള്ളി നല്ലയല്ലേ ഉള്ളി നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും എല്ലാത്തിനും നല്ലതല്ലേ നല്ലയാണല്ലാ സവാള കഴിക്കുന്നത് അതും കൊളസ്ട്രോൾക്കെ ഇല്ലാതാക്കും വക്കാനൊക്കെ നല്ലതാന്ന് പറയുന്ന കേൾക്കാം ഈ സലാഡ് ഒക്കെ കഴിക്കത്തില്ല അതുപലല്ലേ വെ- ഇത് അതിന് പെട്ടെന്ന് അങ്ങ് ഒരുപാട് വെന്ത് കി വേവത്തതും ഇല്ലല്ലോ അങ്ങനെ ഞാനിവിടെ കഴിക്കാറുണ്ട് ആ ഉണ്ടാക്കി കഴിക്കും അത് നല്ല ടേസ്റ്റ് അപ്പം ഇത്തിരി കറിയ കൂടി ഉണ്ടെങ്കി സൂപ്പറാ കഴിക്കാൻ മറ്റേത് എന്ന് വെച്ച് ഒരുമാതിരി ഗോതമ്പിന്റെ ദോശ കഴിക്കുന്നേ പിള്ളാരൊക്കെ മൈദയാ മോൻ കഴിക്കും ആ എന്നാലും വല്യ പാടാ അവരൊക്കെ ഇങ്ങനെയൊക്കെയ ഉള്ള കഴിക്കാൻ ചപ്പാത്തിയാണെങ്കി എത്ര വേണേലോ ഇതാവും അതെ ചപ്പാത്തി ഞാൻ ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ പത്ത് പതിനഞ്ചെണ്ണമെങ്കിലും ഉണ്ടാ- അതുകൊണ്ടാ ഞാൻ മെനക്കെടാത്തത് മോ മോന് ട്ടനും അമ്മയോ എല്ലാരും പിന്നെ ചപ്പാത്തി കഴിക്കത്തുള്ളൂ അല്ലെ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കി നമ്മുക്ക് കഴിക്കാന്ന് വിചാരിച്ച കഴിഞ്ഞാൽ പറ്റത്തില്ല അവർക്ക് അന്നരം ചപ്പാ- പ്പാത്തി തന്നെ വേണം അവർക്കും വേണന്ന് പറയാ- അത് കാര്യ കറി എന്താ ചപ്പാത്തിക്ക്
ഇന്നൊരു ഉള്ളി കറിവെക്കാന്ന് വിചാരിച്ച്
ആ ആ ഉള്ളിക്കറി നല്ലയാ മുട്ടക്കറി നല്ല ഉള്ളിക്കറി മുട്ടക്ക
അത്രയൊന്നുമല്ല ഉള്ളി എടുത്തത് എനിക്ക് മാത്രം തന്നല്ലോന്ന് പറഞ്ഞോണ്ട്
ആഹ് അന്നേരം പിന്നെ ഒരു ഉള്ളി എടുത്തിട്ട് വാട്ടി പെട്ടെന്ന് കറിയാക്കാം
ചില ആ ചിലപ്പോ ഉള്ള കറി വെക്കും ഇല്ലേൽ മീൻകറി ഇരിക്കുന്നു
ആ അത് നമ്മുടെ വീട്ടിലുള്ള കറിയായാലും മതിയല്ലോ
അതാ അതാ അരിഞ്ഞു പറക്കണ നേരം കൊണ്ട് ഈ മീൻകറിയും കുട്ടിയൊക്കെ തിന്നിട്ട് കിടക്കാല്ലോ
ആ അതെ മീൻ കറിയും കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ നല്ല ചപ്പാത്തി പിന്നെ ഏത് കറിയുടെ കൂടെ കഴിക്കാം ഒന്നുമില്ലേലും ഒരു മുട്ട പൊരിച്ചയാലും ചപ്പാത്തിക്ക് അകത്ത് വച്ച് കഴിക്കാം ഒന്ന് ആ മടക്കിയ കഴിച്ച സുഖാ- പിന്നെ പഴത്തിന് പഴം വെച്ചിട്ട് കഴിക്കാം പഴ- പിന്നെ ചപ്പാത്തിക്കകത്ത് പഴം എന്താ വെച്ചിട്ട് മടക്കി കഴിച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആണ് റെഡിമെയഡ് ചപ്പാത്തി ഉണ്ടാക്കുവാന്നോ അതോ റെ- ആ അല്ല പഴം ഒന്നും ചെയ്യണ്ട
റേഷൻ കടേന്ന് മാവ് കിട്ടുവലോ
ആ റേഷൻ കടേല് കു ട്ടും നല്ല ഇപ്രാവശ്യോക്ക നല്ല പൊടിയാ കിട്ടിയത് ആ ആ ഇവിട ദാണ്ടെ
ഇവിട നമ്മള് മൂന്നവരെ ഒള്ളോണ്ട് മൂന്നവറേ കിട്ടു
ആഹ
അവിടെ കിട്ടത്തില്ലേ
ഇവടെ ചപ്പോ ഭയങ്കര മ അല്ല കിട്ടും ഏ നമ്മള് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണംന്നുള്ളതിന്നെ അല്ലാതെ ആ ഇത്ര പേർക്ക് ഇത്ര അങ്ങനൊന്നും കി
അന്നെ ആ അത് കാർഡൻ ന്റ ഇത് ഇതനുസരിച്ചേരിക്കും നീല വെള്ള പിങ്ക് അങ്ങന
ആഹ അങ്ങനെ ഇവിട എന്തായാലും നമ്മള് വാങ്ങിക്കും കേട്ട രണ്ട് മൂന്ന് ആ കവറൊക്കെ വാങ്ങിക്കും എന്താന്ന് വ ച്ചമകൾ കൊച്ചുമോനാണെങ്കിലെ എന്നും കാപ്പി വേണം രാവിലെ അവൻ ആ അല്ലാതെ നമ്മളിപ്പോ കഞ്ഞിയക്കെയാന്ന് പറഞ്ഞാലൊന്നും രാത്ത് ആ പറ്റത്തില്ല പിന്ന അല്ലെങ്കി കഞ്ഞിയും ആ കഞ്ഞീം പയറുതോരനൂട ഉണ്ടാക്കീം കഴിക്കും പയറുതോരൻ ഭയങ്കര ഇഷ്ട ചെ ചെറുപയർ തോരൻ
ആഹ് കഞ്ഞി ആഹ് ഇവിടേം എടക്കക്ക വെക്കും
ആഹ ഇവിടെ എന്താ എന്നും കാപ്പി വേണം അയിന് ചപ്പാത്തി ദോശ
ആഹ
ഇഡ് ഇഡലി പിന്നെ ഇടിയപ്പം അങ്ങന ഓരോന്ന് ഉണ്ടാ അതി കൊച്ചിന് ആഹ ഓരോ ദിവസോം ഉണ്ടാ അത് ഈ കൊച്ചിനാണെ ഉച്ചക്കും വൈകി ട്ടും എല്ലാം അതാ കൊടുത്താത് പിന്ന മോക്കൊന്നും ഇല്ല മോൾ രാവിലെ കഞ്ഞി കുടിച്ചിട്ടാ പോണെ
അഹശരിയേ
ഈ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാ ആ കൊച്ചങ്ങന കഴിക്കത്തേ ഇല്ല ആ കൊച്ച് കഞ്ഞിക്കാത്ത് ഇത്തിരി അ ച്ചാറോ ഇച്ചി തോരനോ ആ എന്തെങ്കിലും അവിയലോ ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് എളക്കി രണ്ട് മൂന്ന് ഒരണ്ട് മൂന്ന് നാല് സ്പൂണൊക്കെ കഴി ഴിക്കത്തോള് അങ്ങനെ കഴിച്ചിട്ട് പോകുന്നെ ആ കൊച്ചിന് ഭയങ്കര ഇഷ്ടാ അപ്പൊ പിന്നെ അമ്മയും പറയോ നല്ലെയാ ശരീരത്തിന് നല്ലെയാ രാവിലെ എച്ച് കഞ്ഞി കുടി കുടിച്ചിട്ട് പോണേ ക്ഷീണത്തിന് നല്ലതാ അതുകൊണ്ട് പിന്നീ ദോശയൊക്കെ കഴിച്ച് വണ്ടിക്കാത്തൊക്കെ കേറും ചെലപ്പോ മനം മറിക്കോ അ അങ്ങനെയൊക്കെ ചെയ്യുവല്ലോ എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല രാവിലെ ഈ ദോ ശേ കഴിച്ചിട്ട് ഇഡലിയ കഴിച്ചിട്ട് ബസിലൊക്കെ കേറി പോന്ന ആ ഭയങ്കര പാടാ പ്പൊ അതുപോലൊക്കെ ആയിരിക്കല്ലോ കുഞ്ഞിന് അതെന്റ അമ്മ എപ്പഴും പറയും ക്ഷീണത്തിന് നല്ലതാന്ന് അതോശിത് കൊടുത്താ മതി കഞ്ഞി കൊടുത്താ മ അങ്ങനെ കഞ്ഞികുടിച്ചോണ്ട് പോവും പിന്നെ വൈകിട്ട് വരുമ്പൊഴെങ്ങാനും ഇല്ല ദോശേക്കേ ഇരിക്കുവാന്നെങ്കില് ഇടിയപ്പോ അങ്ങനെ
സ്കൂള് അടുത്തെന്നെ
സ്കൂൾ അടുത്തല്ല ആ കൊറച്ച് ദൂരവൊണ്ട് ആ വണ്ടി നമ്മുടെ വീട്ടി വീടിന്റെ വാതിലി വരും ആ പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മ തന്നറ ഉം മോനെ പത്താം ക്ലാസ് കഴിഞ്ഞ് ആ അപ്പം പ്ലസ്ടൂന് അപേക്ഷയൊക്ക കൊടുത്തിട്ടേക്കുവാ ഇതുവരെ എങ്ങും റെഡി ആയില്ല ആഹ ആദ്യത്തെേനാത്ത് ഇല്ലാരുന്ന് ഉം പിന്നെ ഇനിയിപ്പോ രണ്ടാ ആ രണ്ടാമത്തേനാ ത്ത് നോക്കുവാ ഓ കിട്ടി വി എച്ച് സിക്കാ കിട്ടിയതേ അപ്പൊ ഇവിടുന്ന് ഇച്ചിരി ദൂരവൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞ് പോവണ്ടാന്ന് പറ
ആഹ ദൂരത്തില് പറ്റൂല ഇപ്പൊ വിശ്വസിച്ച് ഹോസ്റ്റലില് നിർത്താൻ പറ്റൂല
ആഹ ആഹ ഹോസ്റ്റലില് എന്താ? ആന്ന് സത്യവാ നമ്മള് മാത്രല്ല ഈ കുഞ്ഞുങ്ങളെ നമ്മ ളെന്നും ഇല്ലെ കണ്ടൊണ്ടിരിക്കുന്നോണ്ട് ദൂരോട്ടൊക്കെ വിടാൻ ഭയങ്കര
ഉം വാ അതന്ന അത അത്രയും ആമ്പള്ളേരെ എന്ന റേപ്പെയ്തവന്മാര്
ആഹ് ഇതിപ്പം നമ്മള് കൊ ഇവിടെക്കാ ന്നെങ്കി മോൻ പഠി ച്ച സ്കൂൾന്ന് വെച്ചാ ഇവിടെ അടുത്താ അപ്പൊ സ്കൂളിന്റെ എടുത്ത് എന്തേലും വെച്ചിട്ടുണ്ട് കൊമേഴ്സിനും ജിയോളജിന്ന് പറഞ്ഞ ജിയോളജി സയൻസിലും ഉണ്ട് അപ്പൊ ചിലപ്പോ അടുത്തേനകത്ത് കിട്ടുവായിരിക്കും ആ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്യാ ഫസ്റ്റ് ലെന്നെ അത് വി എച്ച് എസ് സി ക്ക വന്നത് അന്നേരം പിന്നെ അത് എടുത്തിടാൻ പറഞ്ഞപ്പം അവൻ അവൻ പറഞ്ഞ് എടുത്തിടാന്ന് പക്ഷെ ഞാൻ സാറെ വിളിച്ച് ചോയ്ച്ചപ്പൊ സാറ് പറഞ്ഞ് ചേച്ചി അയ്ന് പോകണ്ട സ്കൂളും കൊള്ളത്തില്ല. കൊള്ളത്തില്ലന്ന് വെച്ച് കഴിഞ്ഞാ ഇവനങ്ങ് ദൂ ഇച്ചിരി ദൂര അല്ലേ പിള്ളാരൊക്കെ വഴിതെറ്റി പോവാൻ പറ്റുന്ന ര് താ അതുകൊണ്ട് ആഹ് അന്നേരം പറഞ്ഞ് ചേച്ചി അവിടെ വിടണ്ട ആഹ് വിടണ്ട ചേച്ചി ഇത് എടുക്കണ്ട അഡ്മിഷൻ എടു ണ്ടാന്ന്. അങ്ങനെ പിന്നെ ഞങ്ങള് പോയി ല്ല. ആഹ് പിന്നോട്രിക്കുന്ന അപ്പൊ മോന് ഭയങ്കര കെറുവായി. എടുക്കാത്തേന് ആഹ് ഏതെങ്കിലും എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാവട്ടെ എന്നും പറ ഞിരുന്നേന്നു. അപ്പം ഞാൻ പറഞ്ഞ് വെഷമിക്കണ്ട. നിനക്ക് അട്ത്ത അലോട്ട്മെൻ്റ് വരു കിട്ടും നമുക്ക് പ്രാർത്ഥിക്യാ എന്നൊക്കെ പറ ഞ്ഞു ദൈവത്തെ ഒക്കെ വിളിച്ചൊണ്ടിരിക്കുവാ. കിട്ടുവായിരിക്കും എന്താവൂന്ന് ആർക്കറിയാം. ഉം
അല്ലാ ഇങ്ങനത്തെ അങ്ങനെയുള്ള സ്കൂളിലൊന്നും പോണ്ട. പിള്ളേരെ തന്നെ വഴി തെറ്റിക്കും.
ആന്ന്. വഴി തെറ്റാൻ പറ്റിയ സ്
സ്കൂളോ ആ നമ്മള് നല്ല പോലെ നടന്നന്നാലും ആ പിള്ളേർ
ആന്ന് ആ ഇതുവരെ ഈ കൊച്ചിന് കൊഴപ്പങ്ങളൊന്നു ഇല്ല. നല്ല തായിട്ടാ. അവന്റെ കൂട്ടുകാരും നല്ല പിള്ളേരാ
ആ അതാ ഞാൻ സ്കൂളിലോട്ട് പോയാ അങ്ങനെയുള്ള പിള്ളേരായിരിക്കും നല്ലതായിട്ട് പോവാൻ പോവുന്നന്ന പിള്ളേരയും
ആന്ന് പിന്നേ. ന ല്ലതാ. കൂട്ടുകാർക്ക് നമുക്കൊരു ഒരു കൂട്ടുകാരനെ കൂട്ടുകാരിയെ കിട്ടിയാ മതിയല്ലോ ഇപ്പ ഇതായി പോവാന് അപ്പൊ പിന്നെ നമുക്ക് പെട്ടെന്ന് പോയി തെര ക്കാൻ പറ്റത്തില്ല. ഇച്ചിരി ദൂരവുണ്ട്. എന്തേലും ആ ഒരു കാര്യ ഉണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പോയി തെരക്കാനൊന്നും പറ്റ് രണ്ട് വണ്ടി കേറണം. രാവി ലെ പോയിട്ട് ആ നേരത്തെ പോവേണ്ടി വരത്തില്ലെ ട്യൂഷനൊക്കെ ഉണ്ടെങ്കിലേ പിന്നെ തിരിച്ച് എപ്പഴാ വരുന്നേന്ന് ഒന്നും അറിയാൻ പറ്റത്തി ല്ലല്ലോ. ആഹ് ദൂരവുണ്ട് രണ്ട് വണ്ടി കേറണം. അപ്പം ആ കുഞ്ഞുങ്ങളല്ലേ നമ്മള് ഇപ്പ പണ്ടൊക്കെ ഞങ്ങള് ഇ ദൂരെയൊക്കെ പോയാ പഠിച്ചിട്ടുള്ളെ എന്നാ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടാൻ എന്തോ ഒരു പ്രയാസം
ആഹ് നമ്മളിപ്പോ കണ്ടും കേട്ടും ചെയ്തില്ലെങ്കി പിള്ളേര്
അതെ നമ്മുടെ കാലത്ത് കൂട്ടല്ല
അല്ല ഇപ്പൊ ആഹ് ഇന്ന് കലിയുഗ കാലോന്ന് പറഞ്ഞ കണക്ക് ഇപ്പഴത്തെ കാലം പണ്ടത്തെ പോലെ അല്ല പണ്ട് നമ്മുക്ക് വിശ്വസിച്ച് എവിടെ വേണോ പോയിട്ടമ്മക്ക് വരാം ഇപ്പൊ ഒറ്റയ്ക്ക് തന്നെ പോവാൻ പേടിയാ
സത്യവാ ആന്ന് ഞാനും ഒറ്റയ്ക്ക് എങ്ങും പോകത്തില്ല പേടിയാ സന്ധ്യക്ക് നമ്മൾ ഞങ്ങളാണ് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് വരുന്നത് ഇച്ചിരി ദൂരവുണ്ട് അന്നേരം അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട നടന്ന വരുമ്പ തന്നെ പേടിച്ചാ വരുന്ന. അത് പിന്നെ അവിടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കി
റൻ തന്നെ പേടിയ ഏതോ ഒരു സ്ഥലത്ത് ഒരു കൊച്ച് ബസ് ഇറങ്ങിയിട്ട് ഓട്ടോ ഇരുന്നു ആ ഓട്ടോക്കാരൻ കൊണ്ട് എങ്ങോട്ട് ഓടിക്കളഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഓട്ടിച്ചിട്ടൊക്കെ പിടിച്ചന്നൊക്കെ പറയണ കേട്ടു.
ആ. ആ എന്നാ ശരി എന്ന.
ആ ഓ ശെരി ആ ആ ആ.